കേൾക്കുന്നുണ്ടോ?
ആ ആടാ കേട്ടുണ്ട്.
എന്താ പണി പണിയൊക്കെ കഴിഞ്ഞി ഇരിക്കുകണോ വെറുതെ ഇങ്ങനെ ഇരിക്കുകണോ?
എന്താണ് പ്രത്യേകിച്ച് പണിഒന്നുല്ല.
ഉ ഓ ശരി ആഹ് അങ്ങനെ പിന്നെ സ എങ്ങനെ പോക്കില്ല വെറുതെ കുട്ടിനെ ഉറകിയാണ്ട് ഭക്ഷണൊക്കെ കഴിച്ച നന്ന് എന്തേ ണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കിയോ? ന്ന എന്ത കറി ഉണ്ടാക്കി ചോറിന്?
ചോറ്ന്ന് കുമ്പളങ്ങ കറി ചിക്കൻ വറുത്ത ഇതൊക്കെയാണ്?
ഓ ആ ശരി ഞാനും അങ്ങനെരു തട്ട ട്ടിക്കൂട്ടിക കറിയൊക്കെ ഉണ്ടാക്കി നിങ്ങങ്ങോട്ടെങ്കിലൊക്കെ പോകലണ്ടോ യാത്രകൾ ഇങ്ങനെ അങ്ങോട്ടെങ്കിലും
ഏ യാത്രകളൊക്കെ സണ്ടേലൊക്കെ പോക്ണ്ട്.
ഓ ശരി ബീച്ചിലേക്കൊക്കെ കറങ്ങാൻ പോലുണ്ടാ.
ആഹ ബീച്ച് ഭയങ്കര ഇഷ്
ആ ബീച്ചിലേക്ക് അയിന് പോകന് എര് പ്രത്യേകഒര്താണ് പ്രത്യേകിച്ച് വൈകുന്നേരം രാത്രി ആ സമയങ്ങളിൽക്കെ നമുക്ക് മനസ് ല്ലേ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആ അത് ഒറ്റയ്ക്ക് കുറച്ചു നേരംഒന്ന് ഒറ്റക്ക് ഇരുന് ആ മനസ് ഒരു ശാന്ത ആവൂലേ അവിടേക്കൊക്കെ പോകുമ്പോ. നല്ല രസാണല്ലോ ആ അടിപൊളി ആ നമ്മ തന്നെ ആ ഓ പറയാനട്ടോ പൈനാപ്പിളൊക്കെ പൈനാപ്പിൾ കഴിക്കാനോ പിന്നെ അതുപോലെ തന്നെ കാട മുട്ട മസ് ല ഇതൊക്കെ കഴിച്ച് നമുക്ക് ആ സമയംങ്ങട്ട് പോക്കിയാലേ പിന്നെ അത് മാത്രല്ല യാ യാത്രകൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരുരിതാലെ മനസ്സിന്. ഞാനോരുപാട്ഇല്യേ യാത്രയുടെ വീഡിയോസ് കാണൂട്ടോ അപ്പൊ ഈ ഡൈഞ്ചറസ് അതായത് നല്ലതുള്ള ഓരോ യാത്ര യാത്രകള് ചെയ്യുന്ന ഒരാളത് ഇന്നലെ ഇപ്പൊ കണ്ട് വീഡിയോസ് ഇതേമാരി ഒരു പാറട്ടോ വല്യയൊരു പാറ എന്നിട്ട് ഈ ഒരാ ആണ് ഒരു ചെങ്ങായി മാത്രം ആ ചെങ്ങായി എന്തൊക്കാണ് ഈ പാറിന്റെ ഉള്ളിലൂടെ ഒറ്റ ക് എഴഞ്ഞിട്ടും മുട്ടുകുത്തി നടന്നി ന്തൊക്കെ എന്താണ് ഓനിക്ക് അതു കാണാനുള്ള ആ ഒരിതുണ്ടാവൂല്ലേ അത്രക്കും ഇഷ്ടപ്പെടുന്ന ആളാണെ എന്താണ് അവിടെ സംഭവി ക്കാള്ളത് ലാസ്റ്റ് എവിടെ എത്തുന്നുള്ള ആ ഒരു ഇത് എന്നിട്ട് അങ്ങനെ എഴഞ്ഞു പോവാ എന്ന്ചാലു അയിലൂടൊക്കെ എഴഞ് ഒരു പാറന്റെ ഇടെ കൂടി പോയാണ്ട് എന്ത് രസാറിയാവോ ലാസ്റ്റ് ആണ് എത്രയോ എഴഞ്ഞിട്ടും കിടന്നിട്ടും കാലും കൈയ്യൊ മുറയാണ് എന്നിട്ട് അവന് എത്തിപ്പെട്ടത് ഒരു കൊക്കയുടെ അടുത്ത് അതായത് ആ പാറ ലാസ്റ്റ് ഒരു ഗുഹന്റെ ഉള്ളിൽ നമ്മളെ മറ്റേ സിനിമ ഉണ്ടല്ലോ ഏതാനി ഒരു ഗു ഗുണാ കേവിന്റൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിനിയോ ഗുണകേവ് ഇതുള്ള മഞ്ഞുമൽ ബോയ്സ് ബോയ്സ് സിനിമയിലത്തെ മാരിത്ത ഒരു കേ ഒരു കേവാണ് എന്നിട്ട് അതുമാതിരി ആ ചങ്ങായി പോയിട്ട് ഉള്ളിലൂടൊക്കെ പോവാ ഒറ്റക്ക് കാണുമ്പോൾ എനി നിക്ക് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആ ചെങ്ങായിനെ കണ്ടിട്ട് ശ്വാസം മുട്ടുവാ നമ്മക്ക് കാരണം പറയാം അത് പോണ രീതി കണ്ടിട്ടേ കിടന്നിട്ട് ഇരുന്നിട്ട് മുട്ട് കുത്തിയിട്ടൊക്കെ പോകുമ്പോ ഞമ്മക്ക് ഇവിടെന്ന് കാണുമ്പോ നമുക്കൊരു ക്ക് അതിങ്ങനെ എന്താവും എന്താവും എന്നുള്ള ആഹ് അതിനെ നമ്മളത് കണ്ടിട്ടുള്ള ആ ഒരു അനുഭവം നമ്മുക്ക് എന്നിട്ടതിങ്ങനെ ചെയ്ത് ട്ട് ലാസ്റ്റ് ആ ചങ്ങായി ലാസ്റ്റ് അവന്റെ കാലിങ്ങനെ കാണിച്ചു തരാണ് ഇനിയും വെച്ച് പോയാല് കാരണം കൊറെ ഇഴഞ്ഞിട്ട് മുട്ടു കുത്തിട്ടൊക്കെ ഇങ്ങനെ നടന്നേ ഇനി വെച്ച് പോയാൽ അവ നെന്താവും ലാസ്റ്റ് ഒരു കൊക്കയിലേക്കാവും വീഴ്അ എന്നിട്ട് അവൻ തിരിച്ചു എന്നിട്ട് എല്ലാരും ചോദിക്കാണ് നിങ്ങള് തിരിച്ചെത്തിക്കണോ തിരിച്ചു എത്തിക്കണോന്നു അപ്പൊ തിരിച്ചെത്തിക്കണേ പക്ഷെ എന്താണ് ഈ കാണുന്ന നമുക്കുണ്ടാവുന്ന ഓരോത് പിന്നെ അത് പോലെ തന്നെ കൂടുതൽ യാ ത്രണ് കുറെ രാജ്യങ്ങളുണ്ട് ഇന്ത്യൽ തന്നെ കുറെ രാജ്യങ്ങളിൽ യാത്ര ചെയ് മ്പോ എങ്ങനെ ഉണ്ടാവും നല്ല രസല്ലേ അവിടുത്തെ സംസ്കാരങ്ങളും എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയില്ലേയാ
ആഹ് അതെ ദൂ ദൂര സ്ഥലത്ത് ദൂരെ സ്ഥലത്തേക്ക് എവിടേക്കേലും പോയി ഇക്കണ ടൂർ ആയിട്ട് പോയിക്കണോ നീ
ടൂർ അതാണ് ഭയങ്കര ഇഷ്ടം പോകാനുള്ള സാഹചര്യം ഇല്ല അതുപോലെ നമുക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തികം അവിടുത്തെ സംസ്കാരങ്ങള് രീതികള് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കല്ലോ ഓരോ എന്താണ് അവരുടെ ഭക്ഷണം അത് ചിലപ്പോ നമുക്ക് പറ്റില്ലാ അവരുടെ ഭക്ഷണം എന്താണെ സ്ഥലം വീട് എല്ലാം വ്യത്യാസം ആയിരിക്കില്ലേ നമ്മളിൽ നിന്ന് ത്തിലെ ഓരോ രീത് തന്നെ ഭക്ഷണത്തിൽ തന്നെ ഓരോ വീട്ടിലും ഓരോ രീതികളല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഓരോ രാജ്യ ഇത് ഓരോ സംസ്ഥാനത്ത് എങ്ങനെ വരും ഓരോ സംസ്ഥാനത്തും ഉണ്ടാവാ അങ്ങനെ പല ബ്രസീല് അങ്ങനത്തെ സ്ഥലത്തക്കൊക്കെ പോയ ഓരോ വിഡിയോ സ് കാണുന്നത് ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ട യാത്രകൾ ചെയ്യാനും യാത്രകളെ പറ്റി അറിയാനും ഭയങ്കര ഇഷ്
ഇപ്പ അടുത്ത് എവിടക്കലും പോയിരുന്നോ അപ്പ അടുത്ത്
ഇപ്പൊ അടുത്ത് ഞാൻ പോയത് ന്ന് പറയുമ്പോ വയനാട് അങ്ങനെ ടൂറിസ്റ്റുകൾ അങ്ങനെ പോയിന്നല്ലാതും വേറെങ്ങോട്ട് പോവാ അതാണ് പറഞ്ഞ സാഹചര്യം ഇല്ലേ പ്രകൃതിനെ പറ്റിയൊക്കെ പക്ഷെ ഒന്നും നടക്കുന്നില്ല ആഗ്രഹങ്ങൾ അത് അത് നമ്മള് വീഡിയോസിലൂടെ നമ്മൾക്ക് അത് ഒരു കണക്കിന് നമുക്ക് ഫോൺ ഉണ്ടാവുന്നത് യോ നല്ലതാണ് കാരണം ഫോണിലൂടെ പല പല അറിവുകൾ കിട്ടും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അ അറിയാൻ കഴിയുന്നുണ്ട് ഓരോ സ്ഥലത്തുള്ള ഭക്ഷണ രീതി തന്നെ പല്ലിയും പാറ്റൊക്കെ ആവും പക്ഷെ നമക്ക് നമ്മളതായിട്ടുള്ള ഒരു രീതിണ്ട് അവർക്ക് അവരുടേതായിട്ട് നമ്മള ഭക്ഷണങ്ങളും അവർക്കു ചെല്പപൊ അറപ്പേരാം അല്ലെ അ അതങ്ങനെ തന്നെ ഞമ്മക്ക് ഒക്കെ അവരുടെ അടുത്ത് കാണും പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഒരാൾത് സംസ്കാര ങ്ങളിൽ തന്നെ ഒരാളുടെ പെരുമാറ്റത്തിൽ തന്നെ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും ഇങ്ങനൊക്കെ ഞാൻ വീഡിയോയിൽ കു കൊറേ കണ്ട് മനസ്സിലാക്കുക എന്നല്ലാത് നമുക്ക് പോയി കാണാനുള്ള സാഹചര്യം ഇല്ലാത്തോണ്ട് ഇങ്ങനെ നമ്മൾ കാണണം അങ്ങനെ ഒരുപാട് ഇങ്ങള് യാത്ര ചെയ്യാറുണ്ട് ഇങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെ
ഞാൻ ഇതേപോലെ അവസാനം പോയത് വയനാട്ട്ക്കാണ് എനിക്കു ഇതേപോലെ നീ പറഞ്ഞ പോലെ നല്ല ഇഷ്ടാണ് യാത്ര ചെയ്യാന് നീ പറഞ്ഞ പോലെ സാഹചര്യങ്ങളും പൈസന്റെ അതോ അതൊക്കെപാടായിട്ട്ന്നെ നമ്മള്ക്ക് ഇങ്ങനെ അതുപോലെ ദുബായ്ക്കൊന്ന് പോവാൻ നല്ല ആഗ് ഗ്രഹം ഇണ്ട് ഹ്ഹ് ആ അവിട്ത്തെ അതെ അതെ
അത് ശരി കാ കാഴ്ചകള് അങ്ങനത്തെ സ്ഥലങ്ങള് ലെ എനിക്ക് അതെമാരി ഇ ക്കി ഇതൊക്കെയാണ് ഇഷ്ടം മൃഗശാ ആ എനിക്ക് അതിനോട് അതിനോ നൊടൊന്നുംല്ല താല്പര്യം എനിക്ക് ഓരോ സ്ഥലത്തെ ഈ സംസ്കാരങ്ങളെ പറ്റി പഠി ക്കാനാ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ പഠിച്ചത് തന്നെ ഈ പ്ലസ്‌ ടു പ്ലസ്‌ വൺ ഒക്കെ ഇങ്ങനെ ഹു ഹ്യൂമൻറ്റിസ് സംസ്കാരങ്ങൾ ഹിസ്റ്ററി ഭയങ്കര ഇഷ്
അതെല്ല നീ ഏതിനാ പഠിക്കണ്
ഞാനിപ്പ പഠിക്കല്ല ഞാൻപ്പ വെറു തെരിക്കുന്നു വീട്ടില് ഓ കല്യാണം ഒക്കെ കഴി ഞ്ഞു വെറുതെ ഇരിക്കാണ് വി അതുകൊണ്ട ഞാൻ പറഞ്ഞേ ഒരു മോളുണ്ട് ഒരു മോളുണ്ട് സ് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ വെറുതെരിക്കണ് അപ്പോ നമ്മക്ക് നമ്മക്ക് അവസാ ങ്ങളില്ലല്ലോ കിട്ടുന്നില്ലല്ലോ അവസരംങ്ങള് കാണാനും അതിനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെട്ട് അത് മാത്രമല്ല ചെറുപ്പത്തിൽ നമ്മളുടെ വീട്ടുകാർക്കും സാഹചര്യങ്ങളു ണ്ടവില്ല സാമ്പത്തികം ഇണ്ടാവില്ല ഇപ്പോ നമ്മള് കല്യാണം കഴിച്ച് ഒരു കുടുംബയി നിൽക്കുമ്പോൾ അതിനനുസരിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടവുല്ല അപ്പ നമ്മള് വീഡിയോസിലൂടെ ഓരോന്ന കണ്ട് മനസ്സിലാക്കാൻ കഴിയും ഓരോ രീതികളെ കുറിച്ചൊക്കെ അങ്ങനെ ഞാന് കണ്ട് മനസ്സിലാക്കും അങ്ങനെ ആ സിനിമ സിനിമ ആയാലും ഇനി ഒരുപാട് നല്ല നല്ല പണ്ടത്തെ സിനിമകൾ ഉണ്ടല്ലോ അത് കാണാൻ ഭയങ്കര ഇഷ്ട അത് ഇപ്പോഴത്തെ സിനിമകളൊക്കെ കഥയില്ലാ ത്ത പോലെ തോന്നും പണ്ടത്തെ കഥകളുള്ള സിനിമകള് പണ്ടത്തെ ഇന്നസെന്റിന്റെ ഒക്കെ അതും ചിരിക്കുന്ന കോമഡി പടങ്ങൾ അടിപൊളിയാ ട്ട് കാണും ഒറ്റക്ക് ഇരുന്ന് കണ്ട് ഒറ്റക്ക് ഇരുന്ന് ചിരിക്കണം അങ്ങനത്തൊക്കെ ഇരുതാ ഒറ്റക്ക് ഇരുന്ന് കാണാ നിങ്ങള് സി ടി വി ഇഷ്ടല്ല ടി വി വീട്ടിലുണ്ട് ടി വി ഇത്ര ഇപ്പോ ഒരു മൂന്ന് മാസം നാലു മാസം അ ഞ്ചുമാസായിട്ട് അത് ഒണാക്കേറയില്ല ടിവില് യൂട്യൂബ് ഒക്കെ കണക്ട്യ്യ കുട്ടിങ്ങനെ പറയുട്ടോ ഓൺ ആക്കാൻ യൂട്യൂബ് കാണാനൊക്കെ ഇങ്ങനെ പറയും അപ്പോ നമ്മളെ നെറ്റ് പോകൂല്ലേ യൂട്യൂബ് അതിലേക്ക് കണക്ട് ആക്കുമ്പോ അപ്പോ ഞാൻ പിന്നെ അത് വൈഫൈ ഇല്ലേ അപ്പോ ഫോണില് നെറ്റ് ഉപയോഗിക്കണം അപ്പോ എന്താക്കും ഞാനും അവള് സ്കൂള് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണല്ലോ ആ സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് സിനിമ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ട് അയിത്തെ കഥക്കെ മനസ്സിലാക്കും അങ്ങനെ ഇങ്ങനെ ഇരുന്നിങ്ങനെ കാണും ആ കഴിയും വീട്ടിലെ പണികൾന്ന് പറയുമ്പോ പണിയില്ല ഒന്നാമത് അതാണ് നമുക്കൊരു ഒമ്പത് മണി ഒമ്പതരാ ആവുമ്പോ കാരണം ഭക്ഷണം എല്ലാം കുട്ടിക്ക് കൊണ്ടുപോണം ചോറ് കറികളെല്ലാം കൊണ്ടു പോണം അപ്പോ ഇനി എന്താണ് നമ്മളാ അത് കൊടുത്തേക്കുമ്പോ എന്താണ് ഒ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മക്കുള്ള ഭക്ഷണം ഒക്കെ റെഡിയാവല്ലേ അപ്പോ നമുക്ക് ഇണ്ടാക്കൺ ആ അതാണ് രാവി ലെ ഒൻപത് മണിയവുമ്പോത്തേന് എല്ലാ പണിയും കഴിയും ചെയ്യും അങ്ങനെ ഒരിതാണ് അപ്പോ നമ്മള് ഫ്രീയണ് ബാക്കിയുള്ള സമയത്ത് നമ്മള് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ തോന്നും എന്തെങ്കിലൊക്കെ അല്ലെങ്കി പിന്നെ എന്തെങ്കിലും ഇണ്ടാക്കാൻ തോന്നാ അയ്ൻള്ള സാധനം വീട്ടിൽ വേണം അങ്ങനെ ആകുമ്പോ എന്തെങ്കിലുക്കെ ഇണ്ടാക്കും വൈകുന്നേരക്കൊക്കെ പുതിയ പരീശണങ്ങള് സ്നാക്സ് ആ എല്ലാ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് ഞാന് ഇങ്ങനെ പഴം പൊരി ബ്രെഡ് പൊരി, ഉള്ളിവട, കായ്പോള, കായ്ക്കറി ഒരുവിധെല്ലാം ഉണ്ടാ അകരണ്ട് അങ്ങനെ ണ്ടാക്കാറൊക്കെണ്ട് നിങ്ങളെല്ലാം കടികളൊക്കെ ണ്ടാക്കാർണ്ടോ പലഹാരങ്ങളൊക്കെ
ആഹ് ഞാന് എനിക്ക് ഒന്നാമത് ചെറിയ കുട്ടിയുള്ള കാരണം
ആ ഉണ്ട മടി മാത്രല്ല അത് നമുക്ക് കഴിയില്ലണ്ടാക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കത്തൊടങ്ങുമ്പോയാവും അവര് അവരുടേതായ എന്തെങ്കിലും ഉണ്ടാവും പണി
അതെ അതെ ഒന്നൊക്കെ മൂത്രച്ചി ണ്ടാവോ അല്ലെങ്ക അപ്പിട്ടുണ്ടാവോ അല്ലെങ്ക കറി ഉണ്ടാവോ അല്ലെങ്ക ഫുഡ് കൊട്ക്കണം
ആ അതന്നെ അപ്പയാണ് അധിക്കും നേരം അ ശരി അതല്ല ഞമ്മ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് പണിയുണ്ടാവുക നമ്മളെ വെറുതെ ഇരിന്നാ ഓര്ക്ക് പ്രശ്നംല്ല അങ്ങനെയാണല്ലോ ആ നമ്മള് വെറുതെ എവിടെങ്കിലും ഇ പോലെ അടുത്തിരുന്നോളും നമ്മക്കെന്തെങ്കിലും അടുക്കളേല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെിലും ചെയ്യണേ അയിന്റെയ ടേൽ കൂടെ കുത്തിരിക്കും ഉണ്ടാവല്ലോ അതൊരു മെയിൻ പരിപാടി ല്ലേ ഓൽത് ഓ പോയ ആ ഓരിക്കതാണ് അഎന്റെ മകളൊക്കെ അങ്ങനെ എന്റെ മകള ഞാനാരോടെങ്കിലും സംസാരിക്കു ഒരാൾ വീട്ടിൽ വന്ന് ഞാൻ സംസാരിക്കണേ ഓക് ഇല്ലാത്ത സംശയങ്ങളും കാര്യ കാര്യങ്ങള്ണ്ടാവൂല്ല അപ്പം കാരണം ഓളോ ഓളോടുള്ളത് കൊറെ ഇതാണ് സംസാരിക്കൂല നമ്മള് വലിയവരെ കാണുമ്പോ പിന്നെ ആ ഒരി ഇത് ആണ് വരുന്നതേ ആ അന്നിട്ട് അപ്പ ഇല്ലാത്ത സുഖം ണ്ടാവുല്ല ഇല്ലാത്ത പരിപാടി ഉണ്ടാവൂല്ല ചോറ് വേണം കഞ്ഞി വേണം അങ്ങനൊക്കെയാണ്
ആഹ അതെ അതെ ആ ഓക്കേടാ ശെരി